സ്കാരം എന്തൊക്കെണ്ട് ആ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോണ്ല്ലേ ഇപ്പൊപ്പ ഇപ്പൊ പെര്ന്നാളൊക്കൊയിട്ടൊക്കെ ലീവൊക്കെ ണ്ടായിനോ?
പെരുന്നാൾന് ലീവില്ലായിര
ഇല്ലേ ആഹ് അപ്പൊ വിഷുനെ കുറവല്ലോ അല്ലേ
വിഷുന്
അതെ ഡ്രസ്സ്ക്കെ ഓരെടുത്തരൊ രൈ വ ക്കങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ഡ്രസ്സ് ഓണത്തിനാണെങ്കിൽ ഡ്രസ്സൊക്കെ കിട്ടും
കിട്ടും വിഷുന് അങ്ങനെയൊന്നുല്ല
വിഷങ്ങനല്ല വിഷ് എങ്ങനെയാ മോഡേൺ ഡ്രസ്സ് കൊറ ച്ചൊക്കെ ഒത്തിരി മോഡേൺ അങ്ങ് പോവാറില്ല ഒ ആവറേജ് ലെവല് ഹ് ഹ്
കുട്ടളൊക്കെ ഇടുന്നത് കണ്ടാ എന്തൊക്കെയാ ഇടുന്നത് കണ്ടാൽ മോളെ
അത് ശരിക്കും പറനെ കണ്ണും ഉ വായൊക്കെ ആണുങ്ങളെ തെറ്റ്ു പറയാൻ പറ്റാത്ത രീതിയാണ്
ആ സത്യാണ് ആ ആണുങ്ങള്ൾ ആഏ ആണുങ്ങള് ഒക്കെ കണ്ടിട്ട്ന്നെല്ലേ ഇതായി നിൽക്കുന്നത് എന്തൊക്കെ അ ഡ്രസ്സ ആണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിറെ വീണ്ട കോളേജിന്റെ എടുത്താ ആ ഒന്നുംല്ലാത്ത ഡ്രസ്സ് അത് എറ ക്കല്ലാത്തൊര ടോപ്പ് കുപ്പായൊക്കെ ഇട്ട് വീരുന്ന കാണോഓരോന്നെ
രശ ലെന എ
മക്കളിങ്ങനെ കെട്ടിട്ടല്ലേ ഈ ആളുങ്ങൾക്ക ഒ ഇതുണ്ടായി വരുന്നത്
പിന്നെന്നണ്ട കൂടുതല അങ്ങനെ തന്നെയാ വരുന്ന വേറെന്താ ഇവരി ഇങ്ങനെ പ്രലോഭിപ്പിച്ചിട്ട് തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽന്ന് ആളുകൾ പോകുന്നോടുകൂടി തന്നെ എല്ലാം എല്ലാർക്കും ഇപ്പൊ ഒരു ലിമിന്റ്ത മോഡായി
ഉം അതാണ് പണ്ടൊന്നും അങ്ങനെല്ല പണ്ടൊക്കെ കൊറി ചൂർദാ ട്ടാല്
ആ ഷാളും കൂടെ കൂടി മറപ്പി ഡിസൈൻ പോലും പൊറത്തില്ല നല്ലൊരു നല്ലൊരു ഡി ഡിസൈൻ ഒക്കെ ഉണ്ട അത് ഡിസൈൻ പോലും പുറത്ത് ഇല്ല തെല്ലാം ഷാൾഡ് ആത്ത് തിരിച്ചു
ആഹ് ആരൊക്കെഷാള ഇണ്ടതെ പൊറത്തേക്ക് ഇറങ്ങൂലേന്നു ഓ
ആ ശാളും വേണ്ട ഒന്നും വേണ്ട ശ ഷാളും പോട്ടെ മെനയാണ്ട് കൈ മുലൽ ഡ്രസ്സ് ധച്ചു
ആഹ് അതും ഇല്ല ഏതൊരു കൈ ഇത് കാണണ കൈ്യ ഇടും ഒ ഇറക്കല്ലാത്ത ടോപ്പും ഉണ്ടാവും ഒരു ഫാൻറ് ഉണ്ടാവ കീറി പോഞ്ഞ ഫാറ് ഉണ്ടും ആ് ഒരു നിക്കറോടും മതി അതിന് മാത്രല്ല പെൺകുട്ട ക്കളാണ്ങ്ക വേണ്ട ഇല്ല
വേണ്ട വല മതിയായ വെൺപിള്ളോരെ ചറിയ നിക്കറ കുട്ടി നിക്കറൊക്കെ ഇ ചെറിയ സ്ലീവ് ലെസ്സ് ത് പോലത്തെ ഒരു ബെനിയനൊക്കെ ഇട്ട്
ആന്നെ നടന്ന് കോളേജിലൊക്കെ പ്രത്യേയിച്ച് ഇവ ഇതൊക്കെ കാണണം കുട്ട്യേളോരോന്ന് ഇട്ട് വരുന്നെ നമ്മളന്നെ നോക്കിന്ന് പോവും കാരണം പെണ്ണുങ്ങള് വരെ നോക്കിന്ന് പോവുന്ന ഡ്രസ്സണ് അയ്റ്റളൊക്കെ ഇട്ന്നെ. ആ നോക്കും ആ കാരണം അവര് അത്രെ ഓര് ആ കാണോര്ക്കൊരു ചടപ്പ് തോ ന്നികില്ലെങ്കില് നമ്മ ക്ക് കാണുമ്പത്ണ്ടാവും പിന്നെ നമ്മളാ ഭാത്ത്ക്കൂല അങ്ങനെ ആഹ് അങ്ങനെള്ള ഡ്രസ്സെളെന്നെ ഇട്ന്നെ
അതാണ് എന്നാ ചെയ്യുന്നെ അതൊരു വല്ല്യൊരുതാ
അവ് പറഞ്ഞിട്ട് കാര്യൊന്നില്ല. ആഹ് അങ്ങത്തെ ഓരോരൊ ഡ്രസ്സ് എറക്കും ചെയ്യും. ഇടുന്നതോണ്ട് ഇപ്പൊ ആ ആ ഇപ്പൊ അങ്ങനെല്ലെ ആദ്യൊക്കെ സ്കൂളിലേക്ക് മോഡൽ ഡ്രസ്സൊന്നും പറ്റൂലേനി ഇപ്പൊ ഫുള്ള് മോഡൽ എ ത് ഇട്ടാലും കൊഴപ്പല്ലെ ത്രതില്ല ആഹ് അതാണ്പ്പൊ ഒരാക്കി വര്ന്നത് ഓരോറീപ്പ് കോഴിക്കോടൊക്കെ പ്ര ത്യേച്ച്
ആഹ് ഹാ ഹാ
ക്കള് ഓരോ ഡ്രസ്സൊക്കെട്ട് വരുന്ന കണ്ടാല് നോ ക്കി നിന്നോവും നമ്മള് ഓരോന്ന ക്ക കാണണെങ്കില്
ആഹ്
ആ ഇപ്പൊ അല്ലാരും ചുരിദാ ചുരിദാറിടണെ കൊഴ
ആ ഇവിടെ ഈ മൂന്നാറ് ടൂറിസ് ട് ഇവടെ വന്നേക്കുന്നോണ്ട് ഓരോരോ ആളെള് വരുന്ന കാണണം നമ്മള് ചെലപ്പോ മൂക്കത്ത് കൈ വെക്കും പിന്നെ ഈ ശനിയാഴ്ച ആവു ത്തേനുണ്ടല്ലൊ കൊറേ ബൈക്ക്കളാ പോവുന്നേ ആഹ് ശരിക്കും പറഞ്ഞ അത് ഏതോ വീട്ടിലെ പിള്ളേർ ങ്ങളിൽ പോകുന്നാണ് വേറൊന്നും പോകുന്നതല്ല ഏ ഇവിടെ ഉള്ളങ്ങളെല്ലാം കറങ്ങറ എറണാകളത്തിനും പോകും അവിടെ ഉള്ളതെല്ലാം ഇങ്ങോട്ടും വരും
ഇങ്ങോട്ടും വരും എന്നിട്ട് ഇവിടെ തായി നിൽക്കുക ആര അറിയൻ
ആരറിയാന
മക്കള അങ്ങോട്ട് പോകും ഉന്നെ പിന്നെ അതിനനുസരിച്ചുള്ളാക്ക കക്ഷണവും ലഹരിയൊക്ക ആയിട്ട് അങ്ങനെ നട എന്ത് ഡ്രസ്സ് ഇട്ടാല എന്ത് ആ ആര അറിയുന്നു രൊക്കെ മളക്ക ഓരോടെ കഥ ഇപ്പൊ കല്യാത്തിനൊക്കെ രോരു ഡ്രസ് കോഴിക്കോട് ഒക്കെ കാണണം ആഹ ഓരോ മക്കൾ ഓരോ ഡ്രസ്സ് ഇടുന്നത് കണ്ട തന്നെ നമ്മർ നോക്കിക്കുന്നു നല്ല ഡ്രസ്സൊക്കെ വതായിരിക്ക ക്കയാണെങ്കിൽ എത്ര നന്ന മക്കള്
ആപിന്നെ എന്ത് രസ കാണാ ഉം
അതുല്ലാാരെ നടാകും ഇപ്പോൾ ഓരോ മക്കളും നടക്കണ ക ണ്ടാൽ
ആഹ നമ്മക്ക് ഒരു ബുദ്ധിമുട്ടാ
നിങ്ങള് പനിച പണി എടുക്കുന്നോടത്തെ പെൺകുട്ടികള വേറേണ്ടോ
ഞങ്ങൾക്ക് അവിടെ പണിയെടുക്കുന്ന ലേഡീസല്ല ഒരാള് ഓഫീസ് സ്റ്റാഫ് ആായിട്ട് ഒരാൾ മാത്ര
ഒരാൾ മാത്രേ ഉള്ളൂ അവരൊക്കെ നല്ല ആണല്ലേ അപ്പാപിന്നെ ഡ്രസ്സ് എടുക്ക
ഡ്രസ്സ്ന്ന് ഇല്ല നമുക്ക് യൂണിഫോം ആ
ആഹ
ആ രാവിലെ യൂണിഫോമത്തേക്ക് ആ യൂണിഫോം വൈകിട്ട് യൂണിഫോമിൽന്ന് ഇറങ്ങണം നമ്മുടെ പ്ലസ് ടു ടമിലൊക്ക ഒരു യൂണിഫോമ് ഓർക്കുന്നുണ്ടോ ചുരിദാറും കോട്ടോക്കെ സെയിമാ അത്
ആ ഓരോ സ്കൂളിത്തെ യൂണിഫോമ് കാണപ്പ മോഡല്
ആഹ് ന്റെ അമ്മെയ് ഈ നിക്കറക്കെ
ആഹ് ഇണ്ട് ഓരോരു യ ആഹ് ഓരോരു യൂണിഫോം കാണണ അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള യൂണിഫോം ന്നറിയോ
ആഹ പക്ഷെ നമ്മുടെ ഇല്ല ഷോളൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങക്ക് ഇപ്പ അത്യാവശ്യം എക്സിക്യൂട്ടീവ് ലുക്ക്‌ ഷൂവ് സോക്സ് വിത്ത്ത കോട്ട് അങ്ങനെ ചുരിദാർ തന്നെ ശരി ക്കും മെനയായിട്ട് സൊറ്റായിട്ട് അത്യാവ ശ്യം ന ലെവൽലോട്ട് പോയെന്ന് നമുക്ക് തോന്നും
നമുക്ക് തോന്നുന്നു പക്ഷെ ഞ ഞങ്ങ ഇവിടെപ്പ അങ്ങനൊന്നുംല്ല ഞങ്ങ ഇവിടെപ്പ ഇ കോട് മിഡി ഇടും ഒരു പാവാടയ്യും ഇടും അതാണ് അത് അതും കുറച്ചക്കെ ഏർക്കല്ലാത്ത പാവട ഇടുന്ന കൂട്ടളാണ് ഇവടെ
ഓഹ് ഓഹ് ഓഹ്
അങ്ങനൊക്കെയാണ് ഇപ്പോ യൂണിഫോമിന പിന്നെപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യന്താ ആദ്യോക്കൊ ഒരു ഷോളും ഉണ്ടാവും ഒരു ചു മോഡൽ
അതുമല്ല ഈ പ്രാവശ്യ യൂണിഫോ ഫോമിന് അയ്യായിരം രൂപ മേളില എന്നുള്ള ആ രണ്ട് സെറ്റ് ആ വന്നപ്പോത്തേനും ആ കോട്ടും എല്ലാം കൂടെ എല്ലാം കൂ കല്യാണ്ടെ തന്നെ തനി മെറ്റീരിയൽ ആയിരുന്നേ അപ്പൊ അവര് തന്നെ ചെയ്തു വന്ന തുണിയായെന്ന ഭയങ്കര വില
അമ്മ അത ഈ ഡ്രെസ്സിന് എന്തൊക്കെ വില ഉണ്ടാവൂലേ
ആയിരം രൂപ വെച്ച് പോ
ആ തുണിക്കി എന്താലേ ഈ ഡ്രസ്സ് വാങ്ങ്മ്പേ നല്ല വിലയാകൂലേ ഒരു ഡ്രസ്സ്
പിന്നെല്ലാണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആറ് മാസത്തേക്ക് ഒരു യൂണിഫോം വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോ നമുക്ക് മെച്ച ആറു മാസ നമ്മൾ ഡ്രസ് എടു ക്ക്ണ്ടല്ലോ അഡിഷണൽ വെറെ ഒന്നും വേണ്ടല്ലോ ഈ കോട്ടും ഷോയില് കേറിയാൽ മതിയല്ലോ തിലോ
എന്ത പ്പൊ കോളേജിലേക്കൊക്കെ ഇട്ണ മക്കളൊക്കെ ഡ്രസ് കാണണം ആദ്യ കോളേജിൽ വരെ യൂണിഫോം പതൊന്നുല്ലപ്പ
ഇല്ല എല്ലാം പോയി ഈ യൂണിഫോം ഒരു കണക്കിന് നമുക്ക് സാധാരണക്കർക്ക് പിടിച്ചൊക്ക ഏറ്റവും നല്ല യൂണഫ് ഇപ്പം തന്നെ ഒര് കണക്കിന് ഉം കാരണം ആർക്കും ഒരു ഈഗോ ഇല്ല എല്ലാരും തുല്യരാ അവിടെ. പക്ഷെ മെറ്റന്ന് പറയുമ്പോ യൂണഫോ ഇപ്പ ഇല്ലാന്നു പറയു നമുക്കിപ്പോ ഒരു ഡ്രസ്സ് ഇപ്പെ ഇൻകേസ് മുറഞ്ഞതാവാൻ നമുക്ക് എല്ലാം ഇപ്പ എപ്പളും ഒരേപോലെ ഒരേ ലെവലിൽ എത്തണംന്നില്ല.
ആഹ് അതാണേ ഇപ്പഴത്തെ മക്കൾ തന്നെ അങ്ങനെ ഓരോന്നും ഇടുന്നതുകൊണ്ടാണ് ഇവര് ഓരോരോ മോഡലാക്കുന്നത്. ആ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് ഇവര് ഇടുന്നനുസരിച്ചാണ് ഇപ്പോ ഒരു ചുരിദാർ ഇടാൻ പറഞ്ഞ കുട്ടികൾ ഇടൂല. ആഹ് കുട്ടികൾ അതിനനുസരിച്ച് കു ക്കൾ നടക്കുന്നത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ മോഡലാക്കുന്നേ.
ആഹ്
അപ്പൊ അതിനനുസരിച്ച് എല്ലാരും ഇടും. ഈ വീ ട്ടിന്ന് ഇറങ്ങുന്നച്ച ഇ മ മാതാപിതാക്കൾ കാണലില്ലല്ലോ ഇത്ത ഡ്രസ്സ് ഇടുന്നത്.
ആഹ്
അതാണ് ഓര് അന്ന്
അത് ശരിയാണ് നമുക്ക് ഡ്രസ്സ്ന്ന് പറഞ്ഞ സാധനം കൊറെ കൊറെ ഒരു അമ്പത് ശതമാനങ്കിലും പെർഫെക്ട് ആയിട്ട് ഇടുക നൂറ് ശതമാനം വേണ്ട ഒരു അമ്പത് ശതമാനം
ആ അതാണ് ഇപ്പത് പിന്നെ ഇവരെ പീഡനും മറ്റ ചറ്റക്കെ കേൾക്കണ വെറുതയാണോ
അത് കേക്ക് ഒറപ്പല്ലേ
ആഹ് പിന്നെ ചെറിയ മക്കളൊക്കെ ഇതാക്കിട്ട് അയ് എന്ത് കണ്ടിട്ട് അവരൊക്കെ താക്കുന്നതാ ഓരൊക്കെ സാധഡ്രസ്സല്ലേ മക്കളൊക്കെ ഇടുന്നല്ലേ
പിന്നില്ലാണ്ട് ഏ ഈ അത് ശരിക്കും പറഞ്ഞെ ചെറുപ്പം മൊതലേ കൈയില്ലാത്ത ഡ്രസ്സുകള് പിള്ളേരെയിട്ട് പഠിപ്പിക്കും പിന്നെ കൈയില്ല ത്ത ഡ്രസ്സില് വലുതാമ്പിള്ളാർക്ക് കൈയിടുമ്പ അല തിയാവും പിന്നെ കയ്യ് അങ്ങ് പോകും കയ്യങ്ങു പോകും പിന്നെ പിന്നെ ലാസ്റ്റ് തരുമ്പ പിന്നെ കാലിനോടാകും പിന്നെ കാലും കാണുല
പിന്നെ നിക്കറ് വനിയനുട്ടൊരു പോവും പോ ആൾക്കാര അത്ര ഉള്ളൂ ആൾക്കാര കഥ അല്ല അപ്പൊരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇവര് ആദ്യേ പഠിപ്പിച്ച് കൊടു
ആ നമ്മള് കുഞ്ഞ് കൊച്ച് പെൺ കൊച്ച് ഒരു കുഞ്ഞ് കൊച്ചുണ്ടാവുബോ നമ്മളെന്ത് പറയും അയ്യോ കൊച്ചിന്ന് നല്ലതാ കൈയില്ലാത്തത് പറയും അപ്പൊ ആ കൊച്ചിന്റെ മനസ്സെ ആ നിക്ക് അപ്പൊ കൊച്ചെന്ന അവിടെയാ ശരിയ എനിക്ക് കയ്യില്ലാത്ത നല്ലത് അപ്പ ആ വല്യ കൊ
ആ ഇതണ്ട് ശീലിച്ചങ്ങനെ പോകും പിന്നെ ആരും നോക്കൂല്ല ആണുങ്ങളുണ്ടോ പെണ്ണുൾണ്ടോ എന്ന് നോക്കു ഉലോ
നോക്കൂ ഇവര് ഇവ ഇവർ ഇവരെ കംഫർ്ട്ട് സോണി ഇവർ നിക്കുന്നെ. അപ്പൊ അതുകൊണ്ട് അവരങ് പോ
അതാണ് ഓരോരോ പെണ്ണുങ്ങളെ മുന്നും ബേക്കൊക്കെ കാണണം ഓട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കറക്റ്റ് കാണും ആഹ് ഓരോെ പെണ്ണുങ്ങളൊക്കെ അത് തടി ഇള്ള പെണ്ണുങ്ങള് കിടണത്, ആ അതിനനുസരിച്ച് ഇടാണെങ്കി കൊഴപ്പില്ല, തടിയുള്ള പെണ്ണുങ്ങള് അതനുസരിച്ച്
ആഹ് അതാണ് ആഹ് എന്നിട്ട് ജസ്റ്റ് നമുക്ക് തന്നെ എന്തോക്കെ തോന്നും. ആ നടക്കന്ന് കണ്ടു കയുമ്പോ.
അതാണ് ഇപ്പത് ത്തതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല മ ക്കൾക്ക് ഓരോരോ ഇതല്ലേ ഇപ്പോ
പിന്നില്ലാണ്ടെ
ഓരോ മക്കള് ഓരോ ഡ്രസ്സ് ഉം ഇതാക്കീടും സ്കൂളിലേക്കൊക്കെ മാഷ്മാർക്കും കൊഴ പ്പലെ പ്പോ ആർകോരുകൊയ്പുല്ലാ അദ്യം അദിയൊക്കെ മാഷ് റ്റുവാധ്യാപകരന്നെ പറഞ്ഞിന്ന് അങ്ങത്തെ ഡ്രസ്സ് ഇട്ട് വരത് മാതാപിതാക്കൾ വിളിച്ച് വരണട്ടോ ഇപ്പൊ രക്ഷിതാക്കളും മ ആ
ഇല്ല ആദ്യപകരും കൂടെ അതിലോട്ട് ചാടുവാനേരം
ആ അധ്യാപകര് ആ അധ്യാപകർക്കും അതിപ്പ ഒരു രസായി തോന്നി ആ അതാണ് ഇ കണ്ട് യിപ്പോ അങ്ങത്ത ഓരോ കാലങ്ങളാണ് ഇപ്പോ ബ പെകുട്ടെള് പിന്നെ അങ്ങത്തെ ഇടോള്ളൂ പർഞ്ഞിട്ട്ക്കാര്യല്ല. പെ ആ പഠിപ്പ്ച്ച് അപ്പ അതയിസച്ച് ഇട നിക്കറുംപ്പ അതെ അങ്ങട്ട് ഇടും അതമതി യച്ച് തക്കൂരും
ആഹ ആ അതന്നെയാണ് സംഭവിച്ചേക്കുന്ന. ആ
എന്റെ ഞാനെ വിളിക്ക്ണ് ഞാന്
ആ ശരിന്നായിക്കോട്ടെ.
എന്താ